ആഹ് ഹലോ ഹലോ
ആഹ് കേക്കുന്നുണ്ട് ആഹ് കേ
എന്താ ഇവിടെ പൊറ പൊറത്താണോ പുൊറത്താണോ ചോക്കത് നല്ല പാട്ട് പെട്ടെന്ന് കേൾക്കുന്ന പോലെ
അല്ല ഉള്ളരിയ
ഏ ഞാൻ വിചാരിച്ച പൊറത്തെടെ പോയോന്ന്
ശരി
പുറത്തൊക്കെ പോയ പോലെ ഒരു പാട്ടി പാട്ടൊക്കെ കേൾക്കുന്ന പോലെ ഉണ്ട്.
ആഹ് ഇങ്ങനെ ണ് ഫുഡക്കേനി
ഏ അത് ശരി.
ആഹ് ആ ഞാൻ കൊച്ചു ടി വിട്ടൊടുക്കല അ കൊറച് നേരം കാണുള്ളൂ അത് വല്യ ഇഷ്ടല്ല.
ആ ആ ഹ്എന്താ സണ്ണാണോ എന്താ എന്താ നിങ്ങള് സൺ സൺ ഡയറക്റ്റാണോ?
അല്ലല്ല ഇത് ഇത് ഏമ് ഇതാണ് വൈപെയ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഡിഷ് വെച്ചണ് അയ്മക്കൂടെ ആണ് കറക്റ്റ് ഏത ഇന്ക്ക് അറിയില്ല.
ഏ അയ് ശെരി വൈഫൈ ഉണ്ടോ അവിടെ
വൈഫൈ ഇല്ല വൈഫൈ നമ്മള് ഫോണന്ന് വിളിച്ചിക്കാണ്ടേ
ആഹ് അങ്ങനല്ലേ ആഹ് മനസ്സിലായി ആഹ് ആ ഇപ്പൊ കളിന്റെ ടൈം ഒക്കെ ആണല്ലോല്ലേ.
ഉംഹസ്ബൻഡ ഇരിന്ന് കാണും ഞാൻ കാണാറില്ല.
അ അ ആ ഇഷ്ടല്ല.
ആഹ് അത് ശെരി എനിക്കും അങ്ങനെ അത്ര അയിതിനെ കുറിച്ച് വലിയൊരായി ഇല്ല ഇല്ല ഒരു ഐഡിയ ഇല്ല അതിനെ കുറിച്ച്.
ഇന്ക്കറിയാ സംഗതികളൊക്കെ
ആഹ് ആഹ് ഇവിടെ ഓരോരുത്തരാണ് അനിയത്തി ഓലെക്കെ കാണാ ഓരോ ടീമോക്കെ പറഞ്ഞാണ്ട്ങ്ങനെതാണ്. മോനും ഒലക്കും ഓലക്കെ ൻക്ക് പിന്നെ അ അങ്ങനെ ഇന്ന ടീമ് അങ്ങനെയൊന്നുല്ല അങ്ങനത്തെ ഒരു വല്ല്യായൊരു താ അതൊന്നും ല്ലായ്മക്ക് നിന്നെ എന്താ ആഹ് അത്രേള്ളൂ ഏതെ അങ്ങനെ അങ്ങനെ അയിത്തെ കളിക്കാരെ കുറിച്ചും അങ്ങനൊന്നുംഅറിയില്ല.
ഉം ഉം
ഭയങ്കര ഇതാണ് ഓരോരുത്തരതിനും വേണ്ടി ഇങ്ങ് ത് ജീവൻ കളയാണ് ഓരോ റീൽസ് അത് അത് തൊക്കെ ങ്ങനെ കാണാഹ് ഹ് അയിനെ കുറിച്ച് വല് എന്ത് തലേ കൊണ്ടടുക്കുന്ന ർക്ക് വലിയ ലഹരികാരം.
ഉം അതെ പിന്നെ എന്നാലും കൊറെ ഉ സ്ട്രെസ്ന്നൊക്കെയ ഓല്ക്കൊക്കെ മൈൻഡ് ഫ്രീയാവും
ആഹ് നമ്മളെ മൈൻഡ് പിന്നെ അതിലോട്ടാവും അതെന്തായെ ഓരോ ദിവസും ഓരോരുത്തര കളി ഓരോ ടീമിന്റെ കളിയൊക്കെ ആകുമ്പേ
ഉം ഉം
ശരിയാണ്. നമ്മള എന്തെങ്കിലൊക്കെ കാരണം നിക്കൊക്കെ ബിഗ് ബോസ് പറഞ്ഞ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ല്ല അങ്ങനത്തലൊക്കെയാണ് ഭയങ്കര ആ ഹ്അത് ഞാ ഇതേപോലെട്ടോ ആഹ് അതിനഡിക്റ്റാണ് ഞാനൊക്കെ എല്ലാ സീസണും ഇപ്പ എത്ര സീസണ് കഴിഞ്ഞാ അത് മൊത്തം ഞാന് ഇരുന്ന് കണ്ട്ണ്ടാവും ഞാനും ഇന്റെ അനിയത്തി ഇന്റോര് അനിയത്തി ഉണ്ട് ഞങ്ങൾ അയിന്റെ ഒരാൾക്കാരം ഇനിയിപ്പോ വരാനൊക്കെ ആവുണ്ട് തോന്നണ്ട് അങ്ങനെ പ്രെമോ ഒക്കെ കണ്ടിണം
അഹ് അഹ് ലക്ഷ്മി നക്ഷത്രൊക്കെ ചെലപ്പ ഇണ്ടാവുന്ന് തോന്നുണ്
ആഹ് അങ്ങനെ അങ്ങനെ പറഞ്ഞേ കേട്ട് ഞാനിങ്ങനെ പ്രൊമോ കണ്ട് ഞാനിങ്ങനെ വിചാരിചൊ ന്ന് വന്നാ മതിയേനീന്ന്
ആഹ് ഞാ പിന്നെ ഇങ്ങട്ട് ഒത്സ ആല ഉണ്ടോ
ആഹ് നമുക്കൊരു ഹ് ഹ് വേറെ തൊഴിൽ ഇല്ലാഞ്ഞിട്ടല്ല എന്നാലും നമ്മക്ക് അങ്ങനത്തൊക്കെ കാണുമ്പോ ഒരു ഇഷ്ടമണല്ലോ. നമുക്ക് ഫോൺ എടുക്കുമ്പോ ഇപ്പൊ ഫോൺ എടുക്കുമ്പോ അങ്ങനെ ഒന്നും ഇങ്ങോട്ട് കാണാനില്ലാത്ത പോലെ
അതെ ഈ യൂട്യൂബ് ഒക്കെ ഞാൻ യൂട്യൂബില് ഉ കുറച്ച് എന്തെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മാ
ആ ആഹ് അതാണ് ഇപ്പൊ ഒന്നുല്ല. യൂട്യൂബിലൊന്നും ഒന്നുല്ല കാണാന്. നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇല്ലാന്നല്ല എന്നാലും നമ്മക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ അതിനെന്തെങ്കിലുംക്കെ കാണണ്ടേ അതൊന്നുല്ല. എന്താ മോണിംഗ് മോ ഓനെന്നിട്ട് ഒറങ്ങിയില്ല മേ
ഇല്ല ഇല്ല ഫുഡ് കഴിക്കണേള്ളൂ നേരത്തെ ഓർങ്ങൊന്നില്ല. ഇല്ല കഴി
ആഹ് ആഹ് അത് ശരി
വയറ് ഫുള്ളാക്കി കഴിഞ്ഞാല് അങ്ങനിം ഇല്ല ചെല് മിക്ക ദിവസവും ഇപ്പ കളി കാണണ്ടേ
അധികം ലൈറ്റാവും ഇല്ലല്ല.
വൻ ആഹ് അവടെന്റെ ഇവിടെപ്പം വന്ന്ണോന്ന്ണ്ട് ഹസ്സ്‌ ആഹ് ശരി ശരി ഇവിടെപ്പ നിന്നണെങ്കി ഫുഡൊക്കെ കഴിക്കണം മക്കള് രണ്ടും ഉറങ്ങിന്ന് ഇന്ന് നേരത്തെ ഉറങ്ങി.
ആണോ
അപ്പൊ ആഹ് അപ്പൊ ഒരനക്കും ഇല്ല ഞാനും അനിയത്തി ഉണ്ടോളു ഓളോ റൂമിലുണ്ട് ഞാനീ റൂമിലുണ്ട് അങ്ങനെ ഇരിക്കാ പ്പ ആ ഓള് പഠിക്കയാണ് അവക്ക് കൊറേ ഉണ്ടാവും പ്ലസ് ടു അല്ലേ ഇപ്പ ഹസ്പ്പ വന്നിട്ട്ണ്ട് മഴ ഇണ്ടാടെ
ഏ
മഴണ്ടോ?
ആഹ് മഴ നല്ലോണംആ മഴ പെയ്യുന്നുണ്ട് അത്യാവശ്യം ആഹ് പിനെ അതെ അങ്ങനെയൊള്ളു നല്ലോണം പെയ്യുന്നുന്നില്ല.
ആ അതിപ്പോ അങ്ങനെ കൊറച്ച്ഹ് ആ ഒരു ചീ ഒരു ചീഞ്ഞ മഴ പുറത്തേക്ക് പോവാനും വെയ്യ ആ രീതി
ഉം ഉം അതെ
പിന്നെ
പിന്നെന്തൊക്കെയാണ് ഫുഡ് നിട്ട്
ആഹ് എന്താ നിങ്ങളെന്ത്‌ വർക്ക് ചെയ്യുന്നുണ്ടോ ക്ലാസ് ഇന്ന് ക്ലാസ്സിന് പോയിനോ പോയില്ലേനോ
ആഹ് ഞാൻ ക്ലാസ്സിന് പോവാറ്ണ്ട് ഞാൻ വൈകുന്നേര പോവാറ് വൈകുന്നേരം ഒരു ഒന്നരം ഒന്ന മുക്ക മണിക്കൂർ
അ അ അഹ്ആണോ? ആഹ് ശെരി. അപ്പൊ പിന്നെ ഇങ്ങോട്ട് പോരാനും ലേറ്റ് ആകുല്ലേ?
അതെ അതെ
അയ്നോ ആഹ്അപ്പൊ പോകുമ്പോ നിങ്ങൾക്ക് വണ്ടി ഉള്ളൊണ്ട് പിന്നെ ഇപ്പ മഴല്ലേ അപ്പൊ കോട്ടൊക്കെ ഇട്ട് പോവയിരിക്കും. ഇല്ലേ
ആഹ് ആഹ് അങ്ങനെ പോവാറ്.
ആഹ് അതന്നെ അല്ലാതെപ്പാ ഈ ചീന ചേച്ചിലാണല്ലോ
അതെ ഇപ്പൊ ഭയങ്കര ചീച്ചലല്ലേ
ആഹ് അതന്നെ ഫുഡൊക്കെ കഴ ഫുഡ് കഴിക്കൻ നി സാണ് അസ്പ്പ വീട്ടിലാണ്ട് എത്തിണ്.
പിന്നെന്തക്കെ?
സ്പെഷ്യല് ഒന്നുല്ല നെയ്ച്ചോറാ ഇപ്പൊ അതന്നെ രാത്രിലെക്കും കൊറവ ഹ്.. ചപ്പാത്തി ഉണ്ടാക്കണംന്ന് വിചാരിച്ചിന് ണ്ടാക്കിയില്ല നിങ്ങളിപ്പോ ചപ്പാത്ത്യൊക്കെണ്ടാക്യോ? ചപ്പാത്തിന്ന് വേണ്ടേ?
ഞങ്ങക്കിന്ന് ചപ്പാത്തി വേണ്ട ചോറ്ണ്ടായിരുന്നു
ഏ അയ്യ് ശെരി ഓ അപ്പൊ അതന്നെ മതിയാവുലേ ചോറ് പിന്നേറെണ്ടാകുമ്പം ചപ്പാത്തി ഉണ്ടാക്കണ്ട ആവശ്യല്ല
അല്ല
അങ്ങനെ
ത് ഞ്ഞി വെറുതെ കളയണ്ടല്ലോ
ആ അതെന്നെ ചോറ് ബാക്കി ഉള്ളോണ്ട് പിന്നെ ഏ അത ഏറട്ടെതേർന്നു ഏകുന്നേരത്തിനും വേണ്ടി
അതെ
ആഹ ശരിയ ശരി അപ്പൊ പിന്നെ അങ്ങനെ കൊറച്ച് അധികട്ട്ണ്ടാവും അല്ലെ
അപ്പൊ ഓക്കേ ഉച്ചക്ക് അവനോട് പറഞ്ഞു പത്ത് മണിക്ക് പത്തിരിം കറീണ്ടാകീന്നു.
ആആഹ് അത് ശരി ആഹ്
തരണ്ടത് ആഹ് ഓല് കഴിചതന്നെ ഇല്ല്യ
തേങ്ങരച്ച് വെച്ചതാ സാദാ മുളക്
അപ്പൊ അങ്ങനെ രണ്ടു നേരത്തിനൊക്കെ ഉണ്ടാകുവോ അത് പത്ത് രാവിലെ അത് എടുത്താല് പിന്നെ
ന്ന് നമ്മള് കണ്ടുങ്ങൊണ്ട വെച്ചത് പിന്നെ പണിക്കാരും രാവിലെ ഉച്ചകക്കും മെണം
ആഹ് പ പച്ചക്കറി ഇതൊക്കട്ട് അങ്ങട്ട് വെച്ചിണ്ടാവൊല്ലേ? ആഹ് അതെ. ആഹ അങ്ങനെ അധികം അധികം കറി ആവശ്യണ്ടാകുമ്പോ ഞമ്മ ഞങ്ങളെ ഞങ്ങളെ ഇവിടയൊക്കെ അങ്ങനെ തേങ്ങരക്ക പക്ഷെ ചോറ്റിട്ട് അത് രസുണ്ടാവൂലലേ ചോർക്ക് തേങ്ങരക്കുന്നെ
ആഹ് പത്തിരിക്ക് രസാണ് പത്തിരിക്ക് ടേസ്റ്റ് ആണല്ലേ ആഹ അതെ ചോറ്ക്ക് പിന്നെ തേങ്ങാച്ചോറായാലും അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവൂല്ല
ഉം പത്തിരിക്കും ചപ്പാത്തിക്കും
നിങ്ങളെന്നും പത്തിരിയാണോ അല്ലെങ്കില് വേറെ എന്തൊക്കെ ഉണ്ടാക്കും രാവിലെ
എല്ലാ ണ്ടാക്കാറുണ്ട് ഇഡലി അങ്ങനത്തൊന്നും ഉണ്ടാക്കില്ല കൊറവാണ് എപ്പളേ ലുംണ്ടാക്കി കു